ആഹ
ആഹ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
അപ്പൊ എന്താ നല്ല വിശേഷം
എന്താണ് ഇപ്പൊ പരിപാടി
ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നേ ഉള്ളു
പഠിക്കാണോ
ആഹ അതെ അതെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ
അതെ ആ ഞാൻ ഹൗസ് വൈഫ് ആണ്
ആണോ
അ ആ
ഉം
പരിപാടി ആയിരുന്നുന്ന് കോളേജില് വേൾഡ് കപ്പിന്റെ ഫാൻ ഷോ ആയിരുന്നു വേൾഡ് കപ്പ് ചെലപ്പോ ഉ അപ്പോ അതിന്റെ ഫുട്ബോളിന്റെ ഫാൻ ഷോ ആയിരുന്നു ഇന്ന് പരിപാടി അപ്പൊ ഒന്ന് കുറച്ച് ലേറ്റ് ആയി ഉം ആ ഞാനങ്ങനെ ടീമൊന്നുംല്ല എന്നാലും കൂടുതൽ താല്പര്യം അർജന്റീനയെ ആണ്
നിനിക്ക് പിന്നെ കൂടു കൂടുതലായിട്ട് ഫുട്ബോളിനെ കുറിച്ച് അറിയാത്തോണ്ട് ഞൻ അതിനെ കുുറിച്ചൊന്നും പറയുന്നില്ല
അഹാ എനിക്ക് അങ്ങനെ അറിവൊന്നല്ല എന്നാലും എടക്കൊക്കെ കാണും
ഉം
ങ്ങനെ
ങ്ങനെ
അത്രയ്ക്ക് വല്ല്യ
ആ ഇൻട്രസ്റ്റിലെ കാര്യം അങ്ങനെയന്നല്ല ഇന്നാലും അങ്ങനെ പരിപാടിക്കെ ഇങ്ങെനെ ണ്ടാവുമ്പോ നമ്മങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇന്ന് ഇനെ ജേഴ്സി കിട്ടന്ന് ഷോ അറക്ക അതുപോലെ ഡാൻസ് കളിക്കാ ഇതൊക്കെയോരോ സംഭവം ഞാൻ ബി സി ആണ് എടുത്തിട്ടുള്ളത് കംമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉം എ ഐ ഇ കൂടെ എ ആൻറ് എം എൽ ഒ ഉണ്ട്
ആ ആ
ഏ അയില്ലേ
ആഹ എ ഐ
ഉം ഉം ഉം ഓക്കെ ടെക്നോളജിയുടെ കാലാണല്ലോ ഞൻ ജസ്റ്റ് ഒന്ന് ഐമ കൊന്ന് പോയി എങ്ങനെണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ബയോളജി സയൻസായിയിരുന്നു എടുത്തിരുന്നത് ആ സെക്കൻഡിയറിപ്പറ യി ട്ടൊള്ളൂ പ്പൊ വൺ വീക്ക് ആവണള്ളൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്
ഉം
ഉം പിന്നെ
പിന്നെ എൻ ഞാന് ഞാൻ മകനെ പഠിപ്പിക്കായിരുന്നു
ആണോ എങ്ങനെ എന്തേങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇപ്പൊ ഹൗസ് വൈഫാണ് ഇ ഇതുവരെ ചെറിയ കുട്ടിയുണ്ട് അപ്പൊ ഇപ്പൊന്നും ചെയ്യണില്ല മൾട്ടിമീഡിയ ഒക്കെ പഠിപ്പിച്ചിരുന്ന് ടീച്ചറേ ഉം
ആണ്
ആ ആ കമ്പ്യൂട്ടറിന്റെ അ
ആ ആ ആനല്ലതാ ഒരു ഒരു കൈത്തോഴിൽ നമ്മക്കിണ്ടാവണ നല്ലതാണ് ഇതിലൊക്കെ ഇന്നരു സ്കില്ലു ണ്ടാവണത് നമ്മളെ എവിടെ ചന്നാ മറ്റൊരാളേ ആശയിക്കണ്ടല്ലോ എന്തടങ്ങുക എന്നാലും നമ്മക്കിന്ന് എവിടെ പിടിച്ചിക്കാൻ പറ്റുന്നൊരു
ആ അതിനു ശേഷപ്പൊ ചെറിയ കുട്ടിയക്കെ ആയപ്പോ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തതാണ് ആ ഇ കുട്ടിക്കെ കുർച്ചയായിട്ട് വേണം വീട്ടില് ഞങ്ങളെന്നെ ള്ളൂ അപ്പൊ പിന്നെ കുട്ടി നെആക്കി പോവാാനൊരു ചാൻസ് ഇല്ലാത്ത കാരണാ
ആ ആ എന്നാലും അങ്ങനെ ഒരു അതുണ്ടല്ലോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ ഇനിയിപ്പ ആഫ്റ്റർ കുട്ടിയൊക്കെ വലുതായിട്ട് ഇനിയിപ്പോ പോവാലോ
ആ അതെ
ളം നല്ലതാണ് നമ്മക്ക് ഇന്ത്യയില ഇപ്പൊ ഇന്ന് എന്തിലലേക്ക ഒന്നിപ്പോ ഒരുപാടുണ്ട് വീട്ടമ്മമാരിപ്പോ പണ്ടത്തെ പോലെയൊന്നല്ലല്ലോ പണ്ട് നഷ്ടം ഇഷ്ടപ്പെട്ടത് അവർക്ക് നേടിയെടുക്കാൻ കഴിയാത്തതൊക്കെ ഇപ്പ മാക്സിമം അവർ നേടിയെടുക്കുന്നുണ്ട്
ആ
നല്ല രീതിയിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഹോം ബിസിനസ് തന്നെ എത്രങ്ങാനമാ
അതെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ഹൈലെവലിൽ എത്തിരിക്കുക ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ
ആ ആ അതെ ഇപ്പ ഇപ്പ എല്ലാവർക്കും ജോലിയാണ് ഏണിങ്സിന് വേ- വരുമാനമാർഗം അത് ഏത് രീതിയിലായാലും വരുമാന വേണം ഒന്ന് സ്വന്തമായിട്ടന്ന് ഒന്ന് സ്കേബിൾ ആവ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എങ്ങനെ നമ്മൾ ആവശ്യം നിറവേറാന് എങ്ങനെ നേടാം അതാണ് എല്ലാരും ഇപ്പൊ ഒരു പ്രായായ ആൾക്കാരു കൂടി അത് ആലോയ്ക്ക്ണെ
എല്ലാർക്കും ഇപ്പോ ബിസിനസ് മൈൻഡ് ആണ് മൊത്തം
അതെ അതെ ഇപ്പൊ ഇന്റ അനിയനെ ന്നെണ്ട് ഓ ഞാൻ ഓന്റെക്കെ പ്രായത്തില് ഞാ എൻക്കൊന്ന ആ ഒരു ഐഡയ തോന്നീട്ടേല്ല ങ്ങനെ ചോയിക്കണ്ട് ജസ്റ്റ് ഇങ്ങനെ വെർതെങ്ങനെ ഇരു- ചോയ്ക്ണ്ട് ഇൻക്ക് ഇപ്പ തന്നെ പൈസ കിട്ടാൻ എന്താ ഞാൻ ചെയ്യണ്ടേ
അതെ അനിയൻ എന്താ ചെയ്യുന്ന ഇപ്പൊ പഠിക്കണോ
ഓ നാലിൽ എത്തീട്ടുള്ളൂ ഇപ്പഞ്ചാം ക്ലാസ്സില് ആ ഓങ്ങനെ കളിക്കുമ്പോ ഇങ്ങനെ ഓരോ ആവശ്യങ്ങള് ഇങ്ങനെ വന്ന് പറയുമ്പോ
ഫുള്ള് കാണാലോ ചെറിയ മക്കളാണല്ലോ എല്ലത്തിനും മുന്നി
ആ ആ ആ ഓങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും ഓരോ കത് വാണം ഇൻക്കിത് വാണം അപ്പൊ നമക്ക് പറ്റ്ണതമ്മള് ചെയ്തൊടക്കും അല്ലാതാക്കൂല ഓങ്ങനെ പറിം ഇൻക്കിതൊക്കെ സ്വന്തായിട്ട് വാങ്ങാൻ ഞാനിപ്പതെന്താ ചെയ്യണ്ടെ അപ്പതന്നെ എന്താ ചെയ്യേണ്ടാന് ഇങ്ങനെപ്പത് അത് പൈസണ്ടാവ ആ ഒരു മെന്റലിറ്റ്യാണ് ഇന്നിട്ട് ഓനെന്നെ ചെർതൊക്കെ ഇങ്ങനെ ഓനു ഓന്റെ ഫ്രണ്ട്സ ഒക്കെ കൂടീട്ട് കാണാ വെക്കേഷൻ ടൈമിലൊക്കെ ഉം വീട്ടില് വാങ്ങണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ സുർക്കിലിട്ടിട്ട് ഇതാക്കിട്ടും ഇങ്ങനെ ആ
ആ അതെ ഷെ നിങ്ങളൊക്കെ ഇപ്പൊ ചെറ്യെ ഞാനൊക്കെ ഇപ്പൊ ചിന്തിച്ചടുടങ്ങ്ണെ അവരൊക്ക ഇപ്പ ചിന്തി
അതെ അതെ ഞാനെന്നെ ഞാനിങ്ങനാലോയ്ക്കും അവൻ എന്റെ പ്രായത്ത് ഉമ്മിം കുട്ടിം കളിക്ക എന്തേലൊക്കെ കളിക്ക സാറ്റ് കളിക്ക ഓടി കളിക്ക ആ ഒരു മെന്റാലിറ്റി ആണ് ഇന്ന് ഓൽക്ക് ഇപ്പ തന്നെ പൈസേ വാണ്ടതു ഓലാവ്ശ്യങ്ങൾ അപ്പ തന്നെ നിറെവേറണം ആ ഒരു ഇതാണ് ഇപ്പൊ
ഡിപ്ന്റെയ്യാതെ എങ്ങനെ എന്നുള്ളരു ചിന്ത ആ ഒരു തോട്ട്ക്കവര് എത്തിയിട്ടിണ്ട് ആ
ഉം പണ്ടിള്ള പോലെ ഇപ്പൊന്നും പണ്ടിള്ള ചെർക്കന്മാരാണാണ്ടെങ്കിൽ ഇപ്പൊ ഒരു വലിയ ചെുക്കന്മാരെട്ക്കാന്നിണ്ടെങ്കിലു വിദ്യാഭ്യാസം എജ്യുക്കേഷൻ പ്ലസ് ടു വരെ മാക്സിമം അകയിഞ്ഞിട്ട് പിന്നെ അവർക്കൊരു മുൻ തുടർ പഠനം അതൊന്നും അവർ ആലോക്കല പക്ഷെ ഇ ഇപ്പല്ലോര് മാക്സിമ ഇപ്പൊ ഇന്റെ കസിൻസെന്നെ ഇപോലൊക്കെ ആ ഒരു ഏജിൽ പോലെ ഒന്നും പഠിക്കായിട്ട് പിഇന്നോടെന്നെ പറയും മാക്സിമം പഠിച്ചോട്ടോ ഞങ്ങക്കെന്നെ പഠിക്കാത്തീന്റെ എടങ്ങേറ് നൽ
ഉം പക്ഷെ ഇപ്പത്തെ മക്കൾക്കൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എ അങ്ങട്ടൊക്കെ നല്ലൊരു അവർക്ക് ഇപ്പത്തന്നെറിയ ഞാൻ ഇവിടുന്ന് എങ്ങ പോണം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എവിടെ എത്തണം എന്നുള്ള നല്ലൊരു ലക്ഷ്യബോധം
ആ ആ അതെ അതെ അതെ ഫുള്ള് പ്ലാനിങ്ങില് ഗോള ആയിട്ട് അതൊക്കെ നല്ലതാണ് ഒരുപക്ഷെ നല്ലതാണ് ലൈഫ് ലൈഫിന്റെ ഒരു ഒരു മിഷീൻ ഒരു മിഷീൻ കാണുന്നുണ്ടെങ്കില് അ എങ്ങനെ എത്തിച്ചേരണം ഓരോ ഘട്ടം ഘട്ടായിട്ട് ഇൻക്കെന്നെ ഇപ്പോ ഞാൻ പ്ലസ ടു കഴിഞ്ഞിട്ട് ഞാൻയോളജി സയൻസ് എടുത്തിരുന്നത് നിനക്ക് അ ഒരു ക കൺഫ്യൂഷനായിരുന്നു ഏത്ക്കാനിപോവ്വാ ഒരു ലക്ഷ്യല്ല നിക്ക് ബി എസ് സി നഴ്സിങ്ങിന് പോവാൻ താല്പര്യണ്ട് പക്ഷെ ഇപ്പൊ ഫുള്ള് ടെ നോളജിന്റെ കാലമാണ് അതുപോലെ ഡോക്ടേഴ്സ് ഒക്കെ റോബോട്ടിക്സ് സർജറി വരെ റോബോട്ടിക്സ് വരെ എത്തിയ കാലാണ് നമ്മളത് അപ്പൊങ്ങനെ അതിലൊരു കൺഫ്യൂഷനായി ഇപ്പൊ മാർക്കറ്റില് നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എടുക്കാണ് നല്ലത് അപ്പൊനിക്ക് അത്മ്മക്ക് പോവാനില്ലേ ഇൻട്രസ്റ്റും പോയി ഞാൻ പിന്നെ കൺഫ്യൂഷനെയ്ന്ന് ഏത് കോഴ്സ് എടുക്കുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ര ആ വെക്കേഷൻ ടൈമില് നല്ല എല് കൊർ എല്ലാ ഫീൽഡും ഏകദേശം ഒന്ന് കയറി അറങ്ങിക്ക്ണാൻ ആദ്യം ഞാൻ ഏ മെഡിക്കൽ ഫീൽഡ് ഫുള് കവറെയ്തു എം എൽ ടി ഒക്‌റ്റോമെറ്ററി നഴ്സിംഗർഞ്ഞിട്ട് അത് അങ്ങനെ പിന്നെ ഇന്റീരിയർ ഡിസൈനിങ്മക്ക് വന്നു ബീടെകമക്ക് വന്നു ഇപ്പൊ ലാസ്റ്റ് പിന്നെനിപ്പോ ഓപ്ഷൻസ് അതായത് കൊടുക്കേണ്ടക്കെ അപേക്ഷ കഴഞ്ഞു എല്ലാടത്തും അപ്പൊ പിന്നെ ഇനിയിപനീ വർഷം വെറുതെ പോകും ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല്
ഇരുപത്തി നാല് ഉം
അപ്പോ ഇനി ആഒരു ഇയർ വെറുതെ പോകുവോ അങ്ങനെയുള്ളോരു കൺഫ്യൂഷൻ ആയി പിന്നെ ഞാനൊന്നും നോക്കിയില്ലനിപ്പ ഇത്രയും നോക്കിയിട്ട് എവിടെ എവിടെയോന്ന് സ്റ്റേബിൾ ആവാൻ പറ്റണില്ല പിന്നെ ഇപ്പനീ ഡിഗ്രി എടുക്കാം നമുക്കൊ നോർമൽ ഡിഗ്രി എടുക്കാം അതിന്റെ കൂടെ എ ഐ ഇപ്പൊ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ കോളേജ് ഒക്കെൊ എഫ് ഐ യു ജിപി യാണ് പണ്ടുള്ള ഡിഗ്രി കോഴ്സ് മാത്രല്ലല്ലോ
ആ ഈ ബി എസ് സിന്ന് പറയുന്നതിന്റെ കൂടെ ഇപ്പൊ എ ഐ ന്റെ കോഴ്സ് എടുത്ത് പഠി ഠിക്കണോ
ആ അതെ അതെ അതെ അപ്പൊ ഡിഗ്രി മാ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് മാത്രല്ല ല്ലോ അപ്പൊ പിന്നെ ഒരു ടൈം കണ്ടെത്തണ്ട നമ്മക്ക് അതിന്
ആ ആ എന്റെ അനിയനുണ്ട് ഡിഗ്രി ഡിസ്റ്റ് ഈ ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എപ്പ വേണെങ്കിലും കൊടുക്കാൻ കഴിയോ
ഓ അതെടുക്കാലോ എപ്പോ വാണെങ്കിലും എടുക്കാ
പോവാണെങ്കിൽ എടുക്കാല്ലെ അനിയനിപ്പൊ പ്ലസ് ടു കഴിഞ്ഞിരിക്കുവാണ് അപ്പൊ അവനിക്കും ഈ എന്താ പറയാ ചിപ്പ് ലെവൽ എഞ്ചിനീയറിങ്ങിനാണ് താല്പര്യം സ്മാർട്ട് ഫോണ് മാക്ബുക്ക് അങ്ങനത്തെ ഒക്കെ നമ്മുടെ സർ ചിപ്പിന്റെ പരിപാടികൾുണ്ടല്ലോ അപ്പൊ അവനതിന്റെ കൂടെ അവനിക്ക് ഡിഗ്ര ചെയ്യണെന്നുണ്ട് ഇപ്പൊ ഡിഗ്രി നോ എ ഇപ്പൊ കൊടുക്കുന്നതൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയി ആ ഡിസ്റ്റൻറ് ആയിട്ട് നമുക്ക് എപ്പ വേണമെങ്കിലും ചെയ്യാൻ കഴിയോ
ആഹ ചെയ്യ ചെയ്യാം എന്റെ കസിൻന്നെ ഉണ്ട് ഓൻ വർക്ക് ചെയ്യ അതിന്റെ ഫുൾ ഡീറ്റെൽസ്‌ എന്തങ്ങന അറിയില്ല ഓൺലൈൻ ആയിട്ടല്ലേ അപ്പൊ ഓ എന്റെ കസിൻ തന്നെണ്ട് ഓൻ വർക്ക് ചെയ്യണ് കൂടുതൽ ഡിഗ്രി ചെയ്യുന്നുണ്ട് ഡിസ്റ്റാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റി അവിടെ കേട്ട് നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിൽട്ക്കാം അങ്ങനെ ആകുമ്പോ ഡിസ്റ്റൻസ് ആയി എടുക്കുമ്പോ നല്ല യൂണിവേഴ്സിറ്റി കിട്ടും നമ്മളവിടെക്കെല്ല ഒക്കെ ഫുള്ള് കാലിക്കറ്റ് യിരിക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഫുള് കാലിക്കറ്റായിരിക്കും നമക്ക് അങ്ങനെ ഓൺലൈൻ എടു ങ്കിലും ആ ഓൺലൈന ആവുംന്ല്ലൊരു ഇതില് കുറച്ചൊക്കെ ഇതായ വാല്യ കുറവുണ്ടാവില്ലന്നല്ല
ഒക്ക ഓൺലൈൻ കുടിയാണ്
അ ഡിസ്റ്റൻസ് എത്രാ ഫുള്ള് ഓൺലൈനാ
ആ അതെ അതെ അതിന് നമ്മൾ ഓൺലൈനിൽ പഠിചോരു സർട്ടിഫിക്കറ്റ്ണ് ഡിഗ്രിയാ ഓൺലൈൻ എടുത്താണ് നല്ലൊര്ത്ണ്ടാകും പക്ഷെ അതിന് വാല്യൂ കുറവോ അങ്ങനെ സംഭവങ്ങളോന്നുല്ല പിന്നെരു കാര്യം ഈ ഡിഗ സർട്ടിഫ റ്റന് വാല്യൂ ഇല്ല ഇന്നത്തെ കാലത്ത് സ്കില് വേണം ആഓ നമ്മൾ എന്തെടുക്കാലും ഇപ്പൊ പണ്ടത്തെ പോയാല ഇന്റർവ്യൂൽ ചെന്നാ നമ്മള് സർട്ടിഫിക്കറ്റ് നമ്മുക്ക് അത്ര വലിയ ഉയർന്ന യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫ ട്ട് കാര്യല്ല നല്ല സ്ക പ്രോഗ്രാമിംഗ അടിപൊളിയ ആയിട്ട് ചെയ്യാൻ വെക്കണ ഒരു കഴിവ്ണ്ടെന്നുണ്ടെങ്കില് ആ വ്യക്തിെ പോല ചൂസേയുള്ളു അ നിൻക് ഇത്ര വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് വലിയ ഞാൻ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ നമ്മള ഇന്നത്തെ കാലത്ത് ആ ഈ കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ പ്രത്യേകിച്ച് നല്ല സ്കിൽ തന്നെ വേണം നമക്ക് തന്നൊരു വർക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പെർഫെക്റ്റ് ആയിട്ട് എന്തൊക്കെ ഉപയോഗി ചിട്ട് ചെയ്തു ഒക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റ എങ്ങനെ അവക്ക് ബെനഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല വ്യക്തികളെയാണ് അവർക്ക് വേണ്ടത് അതിന് സർട്ടിഫിക്കറ്റുംണ്ട് സർട്ടിഫിക്കറ്റ് ഇപ്പ നമ്മള് കാണപ്പാഠം പഠിച്ച് എക്സാം ഉണ്ടാക്കിയ എഴുതി
ഉം
അങ്ങനെ സർട്ടിഫിക്കറ്റ് നമ്മക്ക് കിട്ടുഉറപ്പാ
അതെ
ഉം അപ്പൊ
അപ്പൊ ന ഒക്കെ ശരി ഓക്കെ വിളിക്കാം ഉ